ഹലോ കേക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം കൊറെേ നാളായല്ലോ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞി-
ആഹ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പൊ അയിന്റെ തിരക്കുകളാണ് ഇപ്പൊ രണ്ട മൂന്ന് ദിവസായിട്ട് ഒരു ചെറിയ ഒഴിവിട്ടി-
ആഹ് ഇതിപ്പോ സ്റ്റാറ്റസിൽ മാത്രം കാണാന്നല്ലാതെ വിശേഷങ്ങളൊന്നും ചോയ്ക്കറിയാനും ആർക്കും സമയ-
ഇല്ലേ ഇപ്പ അയ്നൊക്കെ സ്റ്റാറ്റസലിറിയോല്ലോ എവിടേലും പോയതും വന്നതും ഒക്കെ സ്റ്റാറ്റസിൽ അറിയാം
ഉം യാത്ര പോയി ഇന്നാളിയ്യ് എവ്ടക്കാ യാത്ര പോയിരുന്നല്ലോ അതെവ്ട്ക്കേനു
ഞങ്ങളൊന്ന് ഊട്ടി വരെ പോയി
ആഹ് അതാണ് യാത്രൊക്കെ ഭയങ്കര ഇഷ്ടാനനില്ലേ എവിടെ അൻക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ
ഇഷ്ട്- ഫാമിലിയാ ഞങ്ങള് എല്ലാരും കൂടെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല എല്ലാരും- കൂടെ ഇവിടെ ഒരാൾക്കൊക്കുമ്പോ ഒരാക്ക് ഒക്കലില്ല കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കാ- വന്നപ്പോ പിന്നെ എല്ലാരിം കൂടെ ങ്ങനെ കൂട്ടിപ്പിടിച്ച് നമുക്കങ്ങനെ പോവാ ഏതാണാടത്തുഎത്തും പറഞ്ഞു അങ്ങനെ പോയി ഊട്ടി ഊ- പോയതേനു ഊട്ടി ഞാൻ മൂന്നാല് പ്രാവശ്യം കണ്ട്ക്ക്ണ് പക്ഷേ- എവിടെ വരെ ഉണ്ട് എന്ന് അറിയത്തില്ല എല്ലാരും കണ്ടിട്ടില്ലന്ന അപ്പ നമുക്ക് മസനകുടി വഴി ഊട്ടി ഇപ്പതൊരു ഇതല്ലേ മസനകുടി വഴി ഊട്ടിന്ന് പറഞ്ഞ് കാണ്ട് എവിടെ തിരിഞ്ഞാലും ആ വീഡിയോ അല്ലേനോ
വീഡിയോല്ലേർന്നാ. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാരും കൂടുമ്പോ എത്ര പോയാലും ഒരു രസം
ര സാണ് ഇനി ഇവിടെ കൊറേ ആൾക്കാർ കൊയങ്ങും കുറെേ ആൾക്കാർക്ക് പോണത് ഇഷ്ടമല്ലാത്തോരും അങ്ങനക്കേണേ
കണ്ട സ്ഥലം കാണാനല്ല ആരുടെ കൂടെ പോകുന്നു എന്നതാണ് ഓരോ യാത്രയുടെയും രസം
ആ ഇവിടെ അതന്നെ എന്റെ മൂത്തച്ച്ചി മൂത്തച്ഛന് മക്കള് ഞങ്ങൾക്കൊക്കെ ടൂർ പോകണത് ഭയങ്കര കാര്യാണ് ഇത് ചെറിയ നാത്തൂനെ കൊണ്ട് കയീല്ല ഒലറിം ഞങ്ങൾ ഞാൻ ഇവിടെ ഇട്ടാവട്ടത്തൊവ്ടേലാണ്ടെങ്കി വരാ ദൂരത്ത്
ആഹ അ- കുറെ പേരുണ്ടാവ അവരെ ഒന്നിനും പറ്റില്ല നമുക്ക് നല്ല അതേപോലെ ഫ്രണ്ട്സിന്റെ കൂടെക്കെ- പോകുമ്പോൾ കുട്ടികാരികളെ കൂടെ പോകുമ്പോഴൊക്കെ നല്ല ആണ് ചെറിയമക്കളെയും കൊണ്ട് നമ്മളെ ഫാമിലിനേയും കൂടെണ്ടെങ്കിലെന്താറിയോ നമുക്ക് ഒന്ന് ഹെൽപ്പാക്കാൻ
ആ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുംതിനൊക്കെ സുഖാണ് ഇവിടെ തന്നെ ഞങ്ങളെമ്മ എവുട് പോയിട്ടില്ല ഇതുവരെ ഇപ്പ ഉണ്ടായിനുന്നല്ലാതെ ഇപ്പ അങ്ങനെ കൊണ്ടൊണാളോന്നും അല്ല ഉമ്മ പറിയും പണി എടുക്കാനോ എവ്ടുക്കൊലാണെങ്കി ഇങ്ങളോപ്പന്നെ കൊണ്ടോവും അല്ലാതെ എവിടെയും കാണിചേരാനൊന്നും കോ
ആശയല്ല ഇർക്ക് അതിനോട് തീരെ താല്പര്യ ഉണ്ടാവൂല്ല പക്ഷെ ചിലഎപ്പോഴും യാത്ര പോകും അതേപോലെ- എനിക്ക് എപ്പോഴും യാത്ര ചെയ്യ അതേപോലെ നല്ല ഭക്ഷണം ഇങ്ങനെക്കെ നല്ല രസാണ് ആ ഒരുത്ണ്ടല്ലോ നല്ല വൈ
നല്ല ഓർമ്മകളാണ് ഭയങ്കര രസാണ് ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മ ഓർമ്മയുണ്ടാവും അതാ
ഉം ഉം ഇപ്പൊ പിന്നെ എല്ലാരും കെ എസ് ആർ ടി സിൽ ഫ്രീ
ഫ്രീ യാത്രാണ് ഉം ഇവിടെഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മക്കിവടുന്ന് കോഴിക്കോട്ടേക്കൊന്ന് പോയി വരിയാന്നൊക്കെ പറഞ്ഞിട്ട അപ്പൊ ഇന്നോട് പറഞ്ഞ് ഇജാതിയന്റെ മാപ്പിളിനോട് ചോയിചോക്ക് പറഞ്ഞു
ആ ഈ കാല് കുത്തൻ സ്ഥലല്ലത്രേ കെഎസ് ആർ ടി സിയിലൊക്കെ
അതന്നെയാണ് അവസ്ഥ ഈ കുട്യാളെ കൊണ്ടോന്നും നടക്കൂല പറഞ്ഞിട്ടെ
ഓ നല്ല തിരക്കാ കാരണം അ ആണുങ്ങൾക്ക് തന്നെ സീറ്റ് കിട്ടുണില്ല ആണുങ്ങൾ പൈസ എടുത്തിട്ട് പോവാ പെണ്ണുങ്ങൾ അതുപോലെ പോവാ യാത്രക്കുന്നത് സീറ്റേന്നെല്ല പക്ഷെ എല്ലാരും എന്താറിയോ ബീച്ചിൽ പോയിട്ട് വേറെ ബസ്സിന് ഇങ്ങട് ക്ക തിരിച്ചു പോരും ചെയ്യാ
ആ
സ്കുളാക്കിട്ട് പോയാ മതിയല്ലോ പിന്നെ അവര് തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങോട്ടും വരയും ചെയ്യാലാ എന്നുള്ളതില് എല്ലാരും കൂട്ടുകാരികളക്കെകു‌ടെ അല്ലെങ്കി ഫമിലിന്റെ കൂടെ ഒക്കെ ഒന്ന് പോയിട്ടൊന്ന് കറങ്ങീട്ട് വരാ ഫമിലി ആകുമ്പോ പിന്നെ മളെ കൊണ്ടരി അല്ലെങ്കിൽ ബുധന അങ്ങനെയുള്ളള്ളർക്ക എന്താറിയോ അങ്ങനെ ഒറ്റയ്ക്ക് പോക്പോ എന്തോപോലെ തോന്നും മക്കളാണ് ഒന്നാമത് ഇതിനൊക്കെ
ആ ഇപ്പൊ എങ്ങേട്ടെങ്കിലും പോവാ പറയുമ്പോ കുട്യാൾക്ക ണെറെ കമ്പംണ്ടാവ ചാടി കളിച്ചുങ്ങോണ്ട് ഓലാണല്ലോ മുന്നിക്ക്ണ്ടാവ
ആ അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നവരുണ്ട്ട്ടോ കൊറെ പേരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഇതിപ്പനി എത്ര കാലം എന്താന്ന് യില്ലല്ലോ അപ്പൊ പിന്നെ കിട്ടിയചാൻസ് പക്ഷെ അയിന് ടി സി ക്ക് പ്പത്ര റെറ്റൊന്നുല്ല അ ഇപ്പൊ അ എന്റെ ഹസ്ബന്ഡ് ഇതേപോലെ പറയും എന്താപ്പാവടന്ന് ഇ നൂറുപ്യാ അല്ലെങ്കി അയ്മ്പത് ആ ഇുരുനുറുപ്യ കൊടുതുകഴിഞ്ഞ ഈ മനഷ്യന്മാര് അതിനല്ല ഇതന്ന് വെച്ചാല് സ്ഥിര ട്ട് ജോലിക്ക് പോകുന്നവരുണ്ടാവുലോ അവർകിത് മനമാർ കാരണം ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പർപ്യ അല്ലെങ്കിൽ ഇങ്ങോട്ട് മുപ്പർപ്യ കൊടുക്കുമ്പോ അയിനാ
ആണ്ങ്ങളല്ലാതെ പെണ്ണ്ങ്ങളും
ആ ജോലിക്ക് പോകുന്നുണ്ടാവും അപ്പൊ അതോണ്ട് അവരെയോന്ന് സഹായി ക്കാൻ വണ്ടിട്ടായിൻ അങ്ങനെ അതൊക്കെ അവർക്കോരു സേവിംങ്ങായിട്ട് നിക്കും അതൊക്കെ നല്ല കാര്യം തന്നെണ് പക്ഷെത എന്നെങ്കിലും മറ്റെ കണ്ടിട്ടില്ലാത്തൊര് കട്ട്ണെ പോലെ എല്ലാരും മണ്ടി ഓടിക്കൂടി യാത്ര പോകുന്ന കാലം വന്നല്ലോന്ന
പോണോല്ക്ക് പകുതിയിലേറെ സ്വന്തായിട്ട് കാറും ഡ്രൈവിങ്ങും അറിയണോല്ലേക്കാരം
ആഹ ശ ശരിയാണ് അവർക്ക് ഭക്ഷണം അപ്പന്ത ഈ ഭക്ഷണം വാങ്ങിക്കാൻ പൈസാവൂല്ലതിന നൊന്നും പ്പോത്തില്ലല്ലോ അപ്പൊ ഈ ബസ്സ്ന് മാത്രെ ഈ പൈസ ള്ളൂ അങ്ങനെയൊക്കെ പിന്നെ അതില് നമ്മളവിടെ പോയിട്ട് വെറുതെ പട്ടിണികെടന്നിട്ട് പോ
ഉള്ളത് ഹോട്ടൽ കെറി വാങ്ങി ന്ന അത് സ്റ്റാറ്റസ് വെക്ണണ്ട് അത്രയൊന്നും ഇല്ലപ്പോ ഈ ഒരു കെ എസ് ആർ ടി സിക്ക് നൂറോ ഇരുന്നൂറോ കൊടുക്കാൻ
റോ കൊടുക്കാനതാണ് ഞങ്ങള് എല്ലാവരും ചിന്തിക്ക ന്നത് എന്റെ ഭർതാവ് അതേപോലെ പറഞ്ഞ് എന്തേയ്തത് അവിടെ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു അവിടെ പോയ എന്തെല്ല സാനങ്ങൾ വാങ്ങിച്ച് കൂട്ടും അതിന്റെ ഒരു നൂറോ ഇരുന്നൂറോ പോണത് മനുഷ്യന്മാര് വെറുതെ അങ്ങട്ട് കാണിച്ച് കൂ ഓരോ കോപ്രായങ്ങളൾനഅറിയില്
ആ ഇവിടെ വര്പറഞ്ഞ് നമുക്ക് തോനെ ദൂരോന്നും പോണ്ടാ ഇവിടെ അടുത്ത് കെസ് ആർ ടി സി നിർത്തുന്നോടതന്ന് നമ്മക്കോന്നട്ത്തസ്റ്റാന്റ് വരെ പോയി വരാറിഞ്ഞു
അങ്ങനെയൊക്കെ ഏതണ്ട് ഉം.
എങ്ങന്ണ്ട്ന്ന് അറിയാലോ, എല്ലാർക്കുംപ്പ എല്ലാരും ഇപ്പം സ്റ്റാറ്റസ് ഇടല അപ്പൊ അമ്മക്കൊന്ന് സ്റ്റാറ്റസ് ഇടാ
സ്റ്റാറ്റസ് ഇടാൻവാണ്ടിട്ട് പോണബരൂണ്ട് അത് വേറെ കാര്യം അ പോയിന്ന്ള്ളത് അറിയാൻ വാണ്ടീട്ട്. അങ്ങനെ ഇട്ന്നവരൂണ്ട്, പ്രിയദർശിനീൽ യാത്ര ചെയ്തല്ലോ എന്നുള്ള ആഒരിത്. അയിന് എത്ര പോകണം.
ഇപ്പ അയിനി വലിയ വലിയ സിൻമാതും ഇൻഫ്ലുവൻസർമാരും ക്കെ ഇപ്പതെല്ലെ കാണിച്ചെടുക്കണെ അപ്പ പിന്നയിന്റെ പിൻപറ്റിങ്ങാട് അല്ലാത്തോലും അങ്ങട്ട് നടക്ക, ഓല് എന്താ ചെയ്യണവെച്ചെങ്കീ അതൊക്കെ അനുകരിച്ച് നടക്കല്ലേ
പക്ഷ ഞമ്മളെ കെട്ടിയോന്മാരോട് സമ്മയ്ക്കും വേണം അതാണ് പ്രശ്നം, ക്ഷെ ഞമ്മളതൊന്നും അങ്ങനെ സമ്മയ്ക്കൂല. അതാണ് ഞമ്മള് അയില് തിരക്കാൻ പോകുവന്നറിയെങ്കീ മിണ്ടാണ്ട് അവ്ടെ ഇരുന്നോ
ന്നെ ഇവിടുന്ന് പുറ ത്തുക്കും കൂടെ ദ് ഓലെമ്മല്ലാണ്ട് പറഞ്ഞക്കോന്നുല്ല ഇപ്പോളാണ് ഇന്റെ മകന്റെ സ്കൂളിലെ മീറ്റിങ്ങിനും കാര്യത്തിനൊക്കെ ന്നെ
ഓ അങ്ങനേരുന്നു ഞാനും ഇവിടെ അങ്ങൻത്തന്നെ ഇൻക്ക് പൊറത്ത് പോണെങ്കീ അല്ലെങ്കീ മ്മ വാ അല്ലെങ്കീ ഭർത്താവ് വാണം അല്ലെെ പൊറത്ത്ക്ക് പോവാ ഇൻക്കെന്നെ പേട്യാ അതുപോലെ റോഡ് മുർച്ച് റച്ച് കടക്കാങ്കൂടെ പേടിയാക്കാരം കയ്യും കാലും വെറച്ചീട്ട് നിക്കൂല. പിന്നെ ആ പിന്നെ ഇപ്പൊ ഞാൻ കൊറ പഠിക്കാനോ എന്തിനോ പോയപ്പോളാണ് പിന്നെ ഇൻക്ക് ആ ഇതൊന്നും ആരും വാണ്ടാ, ഇപ്പം ഞാഒറ്റക്കൊവാണെ കോഴിക്കോടോവാണെങ്കിൽ ഒറ്റക്ക് പോയ്ട്ട്പോരും പ്പം അതിന്ള്ള ധൈര്യം
ഇനിക്ക് ഇത് ഇനിക്ക് ധൈര്യല്ലാത്ത പ്രശ്നല്ല മൂപ്പർക്ക് പോടിയാ ഞാനിപ്പോ പെര്ന്തൽമണ്ണ ഫുള്ള് ഞമ്മളെ പെര്ന്തൽമണ്ണ ഏരിയ ഫുള്ള് ഞാൻ ഇതേപോലെ പിന്നെ പോയിനിന്നതാണേ പഠിക്കാനായിട്ടേ- അതിത്രയും വലിയ സിറ്റി അല്ലേ, ആഹ് ഞാൻ മൗലാനീലാ പഠിച്ചിര്ന്നത്.
ആഹ് അപ്പൊ ഞമ്മള് പുറത്തിറങ്ങാത്തോടെ നമു തോനുംപിന്നെ കല്യാണെ കഴിഞ്ഞാ ഒന്ന് ഒത്ങ്ങി
ആഹ്, ഞാൻ ഇൻക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടെന്നെയാണ് ഇവിടന്നെന്നെ ഞാൻ പോയിന്നതൊക്കെ. കോളേജ്ക്കൊക്കെ പോയിർന്നത് ഇവിടന്ന്ന്നെ പക്ഷെ താണ് പ്രഗ്നന്റൊക്കായി പ്രസവംക്കെ കഴ്ഞ്ഞിട്ട് പിന്നെ അധികം കുട്ടിനായിട്ട് പൊറത്തെറങ്ങാ
ആഹ് അങ്ങനെ, അതോണ്ട് നമ്മുക്ക് പിന്നെ എറങ്ങുമ്പോ ഒര്-
പിന്നെ, ആഹ് പിന്നെ എറങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരോ ഒപ്പല്ലെങ്കിൽ ഒരു ഒരു എന്തൊക്ക്യോ ഒര് പ്രയാസാണ്.
ചെറിയ കുട്ടികളേയും കൊണ്ട് പോവണ്ടേ അതോണ്ടാണ്.
ഇപ്പൊ പിന്നെ മക്കള് രണ്ടെണ്ണം ആ ഞാൻ ഇപ്പോ സ്കൂള് മദ്രസ ഒക്കെക്കൂടല്ലേ.
അതോണ്ട് ഇതാവില്ലല്ലോല്ലേ ഇസ്കൂ അല്ല പെരുന്നാക്ക് പോയി വന്നതോണോ
ആ പെരുന്നാക്ക് അല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വന്നു ഒരു പ്രാവശ്യം കൂടെ പോയി വന്ന് അതിന്റ ഇടയിൻ മേൽ ഒരു ചെറിയ എൻക്ക് അടുത്ത് തന്നെയാണ് പക്ഷെ നേരിട്ട് ബസ്സൊന്നും കിട്ടൂലേ ആ ഓട്ടോ ഒക്കെ പിടിച്ച അപ്പൊ പിന്നെ ഞാൻ കരുതും ഒരു ദിവസത്തിനൊന്നും അപ്പ അങ്ങനെപോയിട്ട് അയിന് ഓട്ടോ ചാർജും കളഞ്ഞ് ഇങ്ങട്ട് വ അപ്പോ അത് വിചാരിച്ചിട്ട് ഞാൻ മെനക്കെടൂല്ലാ പറ്റുള്ളൂ ആ ഞാൻ പിന്നെ തന്നെ ആങ്ങളമാരുണ്ടെങ്കിൽ പിന്നെ ഓലോട് അങ്ങനെ വരാൻ പറയും അപ്പോ പിന്ന അങ്ങട്ടും ഇങ്ങട്ടുമുള്ള പൈസ ചെലവ് വരില്ലാ പക്ഷെ രാവിലെ മദ്രസക്കൊക്കെ ആ രാവിലെ മദ്രസക്കൊക്കെ അവിടുന്ന് ഇങ്ങട്ട് എത്തണെങ്കിൽ ഓലെ ഒറക്കം കളഞ്ഞ് വരണം ഒക്കെ രാത്രി കൊഴഞ്ഞ് വന്ന് കെടക്കണോലാണ് ജോലി കെെഞ്ഞ്
ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പ ഞാൻ പറയും രാത്രിക്ക് പോരി എന്നിട്ട് ഇങ്ങള് കെടക്കുന്നിടത്ത് കെടക്കണോർക്കും സമാധാനം ആവും ഇവിടുള്ളോർക്കും സ ഓല് ചെലപ്പോ എട്ട് മണിക്ക് എണീക്കും മദ്രസക്കൊന്നും പോവലില്ല അവിടെ അപ്പൊ അവർ ഇല്ലങ്കിൽ എട്ട് മണിക്ക് എണീച്ചാ മതി ഇത് ഞമ്മള് പോകുമ്പോ അവരുടെ ഒറക്കം കൂടെ പോവും അങ്ങട്ട് പോരീന്ന് പറഞ്ഞിട്ട് ഇതേമേ പോരല്ല അവര് അപ്പോ ഞാന് അവര് പറയും രാവിലെയൊന്നും വേണ്ട ഇപ്പ പോവാന്ന് പറഞ്ഞോണ്ട് പിന്നെ രാത്രി ഇവടെ വന്ന് കെടന്നോളും എന്ന് പറയും അപ്പൊ ഞമ്മക്ക് സമാ ധാനമാവും കിടക്കാണോടത്ത് എത്തി
എല്ലാം നല്ല സമാധാനാണ്
അത് അവർക്ക് പറഞ്ഞാ മനസി ഇതാവില്ല അതാണ്
കുട്ടികൾക്ക് അതിൽ നിന്ന് കമ്പം തീരൂല അതാണ് ഓൽക്ക് കളിച്ചിട്ടും കണ്ടിട്ടും ആഹ് ഓൽക്ക് പുതി തീരൂല.
തീരൂല അതിനൊക്കെ ഞാൻ പറയും ഒരു മാസം കഴിഞ്ഞ് കിട്ടൂന്ന് പറഞ്ഞ് ആ ഒരു മാസവൊക്കെ നിങ്ങള് ശരിക്ക് ഇതാക്കും എന്നാ പിന്നെ അടിപിടി കൂടിയിട്ട് അതിനേക്കാൾ വ
ഏഹ് ഇപ്പൊൻക് എപ്പഴേലും പോയി കാണുമ്പോ രണ്ടിസ് ത് മൂന്നീസ്ത് ന് ചക്കര ഒന്നും ഉണ്ടാവുല്ല കൊർച്ചീസം സ്ഥീരം നിക്കുമ്പോ.
ഒരു പത്ത് പയ്നഞ്ചിസംനിന്നാമതി അപ്പൊ അപ്പൊ അടി പിരിച്ചാനെ ഒഴിവ്ണ്ടാവൊള്ളുറിം ഞാന്
എഹ് അതൊക്കെ ണ്ടാവും ആ ഒരു ഇതൊന്നും കി
ഏയ്
പ ഒരു പുത്തിരില്ലേ ആ പുത്തിരി കഴിഞാമ്മ കഴിഞ്ഞില്ലേ
അത്പ്പ അല്ലെങ്കിലും അങ്ങൻതന്നെ നമുക്ക് അവനാന് അവാന്റെ കല്യാണം കഴിഞ് അവന് അവനാന്റെ വീടും അവാന്റെ കുട്ടിളെ ന്നെട്ടെങ്ങനെ ഇര്ക്കുമ്പോ അവിടെ അപ്പർത് പൊ അതേപൽതന്നെ അമ്മങ്ങളാരെ പെണ്ണേട്ടിക്കൂടുന്ന ഓര കുട്ട്യളും മക്കളും ഓലോലായി ജീവിതം കൊറേ ദിവസതെ പ്പ അവിടെ പോയി നമ്മള് നിക്കൂലല്ലോ നമ്മളമ്മാരും ഉമ്മാരും പാരൊക്കെ ഉണ്ടെങ്കിപിന്നെ നമ്മ അങ്ങനെ പോയി ഓരത്ത് കുറച്ച നിന്ന് പോരാ അതൊക്കെ കഴിഞ്ഞ അതും
ഉം അത്രനേ ഉള്ളൂ അവരുടെ കാലം കഴിയുന്ന വരെ നമ്മള് എന്നാലും ചെല ആങ്ങളാര് കുറചാള് കുഴപ്പണ്ടാവില്ല. പിന്നെ അവരങ്ങനെ അവരുടെ ജീവിതം അവരുടെ കാര്യങ്ങളൊക്കെ ക്കായിട്ട് അങ്ങനെ പോകുമ്പോ പിന്നെ ഞമ്മളെന്തിന അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകന്ന് വിചാരിച്ചട്ട് ആ അപ്പൊ അയ്‌വി
ന്റ അങ്ങളെയും വൈഫും കുട്ട്യോളും ഓര് വേറെയാണ്. ചെറിയ അങ്ങളും ഇമ്മയും ഓര് ഒന്നിച്ചാണ് അരേമാതിരി അവിടുന്ന് ആങ്ങള വിളിക്കും അനക്ക് വല്ല്യ ആങ്ങള വിളിക്കും അനക്കെ ഇ ഇങ്ങിട്ടുള്ള വഴിയൊന്നു അറിയില്ലേ പിന്നോട് ഒരു മാസം കഴിഞ്ഞട്ടതിന് അപ്പ ഞാൻ പറ വഴി അറിയാഞ്ഞിട്ട്ന്നല്ല ലീവുണ്ട് അറിയാം അപ്പ പിന്നെ പറഞ്ഞാ കൊണ്ടാക്കി കൊടുതൊളാംമദ്രസെക്കട്ട് പോന്നോള രണ്ട് കയറി.
ആഹ് സ്നേഹത്തോടെ വിളിക്കുമ്പോ എന്തിനാണ് അത് ഒഴിവാക്കുന്നെ അപ്പൊ പിന്നെ സ്നേഹത്തോടെ ചെന്നിട്ട് ഒരു നേരെം നിന്നിട്ട് പോന്നൂടെ.
അ അപ്പൊ അങ്ങനെ പോകും പിന്നെന്താ ഈ കുട്ട്യോള് തിരിച്ച് പോരൂലേ അതാണ് ഇണ്ടാവ അവിടെ പോയി കഴിഞാലെ കുട്ടികൾ പോലെഓല്ല തുണക്കാരല്ലേ കൂട കഴിഞ്ഞാ പിന്നെ ഓരവിടന്ന് തിരിച്ചുപോരൂല്ല. അപ്പോ ര ദിവസം പോയ ചെലപ്പം നാലിസം
ആഹ് അങ്ങനെ
ഇത്തെ കാര്യങ്ങളൊക്കെ അവിടെ കെടക്കല്ലേ ആഹ്
പിന്നെ എല്ലാ ഒന്നും കൊഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നുണ്ട്. ചായക്കുള്ള പരിപാടിക്കെ നോക്കാനായി പാൻ കൊടുത്ത ബാങ്ക് കൊടുത്ത ഉമ്മേ ഉപ്പെ എണീക്കും. ഉം ചായെം കടി ഉണ്ടാക്കണം. മക്കളെ സ്കൂൾ തീരും അപ്പോഴേക്കും റെഡിയാക്കണം.
ആഹ് ഇവിടെന്നപ്പോ സ്കൂൾക്കൊന്നും പോയിട്ടില്ല.
ആഹ് ആഹ് എന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കട്ടോ. ആ ഓ അ
കുറഞ്ഞ